ഹലോ എന്താടാ പടി പണി?
എന്നാ എന്ത് പണ്യാ അങ്ങനെ കൊത്തിരിക്കുണ്.
എടാ വണ്ടി ഇങ്ങനെ പോണം ഒച്ചപ്പാടെക്കണ്
വണ്ടിണ്ടാവിടോഞവിടെ പണിസ്ഥലത്തയോണ്ടേ വണ്ടി ഇങ്ങനെ പോവും അതാണ് അപ്പ അമ്മക്ക് തിന്എപ്പയും വിളിക്ക് ക്കുന്നല്ലോ ഉള്ളൂ അ അങ്ങനെ വിളിക്കയച്ചു വെറതെ ഇരിക്കുമ്പോ ആ ഓഫീസല്ല നമ്മളൊരു കട ഉണ്ടാവൂലേ?
ആഹ്
ആഹ് കടയൊക്കെ പോലങ്ങനെ ഉള്ളത്ടാ പുറത്തേക്ക് കാണും. റോഡ് സൈ റോഡിന്റെ ഭാഗത്ത് തന്നെ അറ്റ തന്നെയാ-
എട്ടര മണി മുതൽ അഞ്ചു മണി വരെയാണ് ഡ്യൂട്ടി ഹ്ഹഹ് ചോയ്ച്ചാൽ മേലെ
ആഹ് അപ്പ അങ്ങനെ കുത്തിരിക്കും.
ആഹ്
ആഹ് പിന്നെ ഭർത്താവൊക്കെ വന്നിട്ട് എങ്ങട്ടും പോയില്ലേ?
ഇല്ല്യാ പോയിട്ടൊന്നും ഇല്ല.
പോയില്ലേ ആ പോയി അങ് പുറത്തേക പോയിക്കൂടെഒരു രസല്ലേ
ഉം
ഉം വെറുതെയിങ് വീട്ടിരിക്കാന കൊണ്ട്.
ആഹ് അതാ വേറെന്താ? അത് അള്ളാഹ്.
ഏഹ്
ഇപ്പ വന്നതാടി
അ ല്ലാ എന്താ പണി നോക്കിയാ അവിടെ?
അവിടെ അവിടെ എന്തോ ആണ് എനിക്കറിയില്ല എന്താണെന്ന് എന്ത അവസ്ഥയാ പറ ഉം എന്താ എന്താ ആഹ ഭക്ഷണം എന്താ കൊണ്ടുവരല്
ചോറൊക്കെ ഞാൻ കൊണ്ടുവരും ചോറും ആഹ് ഇതൊക്കെ ഞാൻ കൊണ്ടുവരും പിന്നെ വീട്ടിലേക്ക് പോകണ്ടല്ലോ
ആഹ്
ആഹ അപ്പൊ പിന്നെ ഞാന് ആഹ അങ്ങനെ കൊണ്ടുവരും
അവിടെ ഭക്ഷണംല്ലേക്കൂല
ഇവിടെ ഭക്ഷണ ഒന്നുമല്ല പിന്നെന്റെ കടന്റെ അടുത്ത് തന്നെ ഈ കൂൾബാറൊക്കെ ഉണ്ട് ചായ ഒക്കെ കിട്ടന്ന് അപ്പൊ അവിടുന്ന് ചായ കുടിക്കും ഞാൻ ത് തണുപ്പൊക്കെ തണുപ്പൊക്കെ കുടി ഒക്കനല്ലേ നമുക്ക് വേഗം കഫക്കെട്ടൊക്കെ ഉണ്ടാവും അപ്പം അതിനും നല്ലത് ചായൊക്കെ കുടിച്ചാല് കുടിച്ചാൽ
ആഹ് അതാണ് ചായക്കെന്തെങ്കും കടി കുടിച്ചുവോ കടി കുടിച്ചുവോ
കടി എന്തെങ്കിലൊക്കെ ഉണ്ടാവും
ആഹ് ആഹ് ആഹ്
ആഹ് ന്ജ് വീട്ടു പോവലില്ലേ
ആഹ് വീട്ടില് പെരുന്നാക്ക് പോയതാ
ആഹ് ആഹ് പിന്നെ പോയില്ല ഹമ്
ഹ് വേറെന്താ
ചേച്ചിമാര് അനിയത്തിമാര് ഒക്കെ വരിലുണ്ടോ
ഏഹ അവര് അന്ന് പെരുന്നാക്ക് കൂടിയതാണ് എല്ലാരും
എല്ലാരും കൂടിയാല രസല്ലെ എല്ലാരും കൂടെ കൂടി പുറത്തേക്കൊക്കെ പോകുമ്പോ ആഹ് ആരു പോവലി ല്ലേ പുറത്തേക്ക് പോവാലില്ലേ
പൊറത്തേക്ക് ആഹ പോവലോകെ ഉണ്ട് എപ്പോഴുമൊക്കെ പിന്നെ നിങ്ങളെവിടെക്കാ പോവല്?
ഞങ്ങള് അങ്ങനൊന്നുല്ല എന്നാലും എടക്കൊക്കെ ഏട്ടന്റെ കൂടെ ഇങ്ങനെ പോവും ഞങ്ങള് കുടുംബക്കാരു മൊ ത്തായിട്ടൊക്കെ പോവും
ഞായറാഴ്ചയാണ്
ഞായറാഴ്ച അങ്ങനെന്നുല്ല ഏട്ടൻ പിന്നെ ലോങ്ങ് ദൂരെ പണിയെടുക്കുന്നളാ അപ്പൊ എപ്പോഴെങ്കിലും രണ്ടഴ്ച കൂടുമ്പോഒരാഴ് കൂടുമ്പോക്കെ വരുള്ളൂ
ആഹ്
ആഹ അപ്പൊ പിന്നെ വരുന്ന സമയത്ത് ചേച്ചിമാരെ വീട്ടിലേക്കോ
ആഹ് ആഹ് ആഹ് ദൂരെ ദൂ ആഹ് ആ ഹ് ദൂരെ പറഞ്ഞാല് എവിടെ
ത് അങ്ങനെയൊക്കെ രുന്നപ്പോവും
അല്ല ദൂരെ ജോലി ചെയ്യാറാവിടണേ
ദൂരെ ജോലി പറഞ്ഞ ഏട്ടന് ടൈൽസിന്റെ പണിയാണ് അപ്പൊതേ ചിലപ്പോ ഇടുക്കി വും, ചിലപ്പോ വയനാടാവും, ചിലപ്പോ കാസർഗോടാവും.
ആഹ് ആഹ.
ഓരോ ഭാഗത്ത്, അപ്പൊ ഓരോ സ്ഥലത്ത പണി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വരുള്ളു. ആഹ, അപ്പൊ പിന്നെ അങ്ങന നിക്കും. അപ്പൊ പിന്നെ മക്കളും കൊണ്ടുവന്നൊക്കെ, പുറത്തേക്ക ഇറങ്ങി അങ്ങനെ നടക്കുമ്പോ...
ആഹ ആണെലെ.
ആഹ, അങ്ങനെ പോവും, മക്കൾക്ക് ഒരുതന്നല്ലേ എല്ലാരും കൂടി പുറത്തേക്കൊക്കെ പോകുമ്പേ. വീട്ടിലൊക്കെ ഇങ്ങെനെ ഇരികുമ്പേഴും. ആ...
ഉം.
അപ്പൊ ഒര അഛൻ വന്ന ഒരേന്നെ പറയും ണ്ടി പോവാന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനട്ട് പോവും.
ഏഹ, അപ്പ ഇവിടുക്കെ പാർക്ക് കൊടുക്കേലും പോകേക്കുലേ?
ആഹ ഞങ്ങൾ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടല്ലോ പാർക്ക്.
അവിടെ ഫ്രീ അവിടെ ഇങ്ങക്ക് എന്നുണ്ടാവുവോ?
അല്ല, ശനിം ഞായറും മാത്രള്ളു.
ഞമ്മളെ നമ്മളെല്ലാർക്കും സാധാരണക്കാർ
ആഹ് സാധാരണക്കാരനക്കൊക്കെ ശനി ഞായർ വൈന്നേരം. വൈന്നാരം ആഹ് മൂന്ന് മണിക്ക് ക്ക്‌തോക്കുന്നുന്ന്.
പ മൂന്ന് മണിക്ക് തൊർക്കൂലേ? ആ..
ആഹ് മൂ മൂന്ന് മണിക്ക് നാല് മണി... ക്ക് തൊർക്കുള്ളൂ, എന്നിട്ട് ആറ് മണി വരെ ഉണ്ടാവുള്ളൂ.
ഞാൻ പറയാ യൂണിവേഴ്സിറ്റി പാർക്കിന്റെ ഉള്ളിലൊക്കെ ഒരു ഐസ്ക്രീമിന്റെ എന്തെങ്കിലോ എന്തെങ്കിലൊക്കെ മാണല്ലേ. ഒന്നുംല്ലല്ലോ അവിടെ തിന്ന്ണത്. അത് ഇണ്ടായ ആള്...
ഏർട്ടലാണ്? ഇവിടെ ഇണ്ടയിനല്ലോ, പൈസ ഇല്ല ചെയ്യന്, ഇങ്ങക്ക് ഇപ്പോ ചെയ്യണോ? കൊർ കൊർച്ച കഴഞ്ഞാൽ മതിയാവോ? കയറാ മതിയാ, കൊർച്ച കഴിഞ്ഞിട്ട് മതിയാവോ? കോർച്ച കഴ്ഞ്ഞിട്ട? ഏഹ്
ഹലോ?
ആഹ്
ഞാൻ ഞാൻ പറയാ അവിടെ പാർക്ക് വരിയാണെങ്കില് അവിടെ എന്തെങ്കിലും... വടിന്റെ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയാല്. ലേടൻ...
അത് നമക്ക് അങ്ങനെ അമ്പക്ക് അങ്ങനെ കയറാൻ പറ്റില്ല, അത് യൂണിവേഴ്സിറ്റി യാണ്. അപ്പൊ പിന്നെ അമ്മക്ക് അങ്ങനെ കയറാൻ പറ്റൂല.
അല്ല ഞാൻ പറയ അവിടെ ഉണ്ടാക്കിയാ യൂനേഴ്സിറ്റിൻന്റെ അതന്നെ...
താണ്. അതിന് കൊറേതൊക്കെ ഉണ്ട്, അപ്പൊക്കെ കേറ നല്ല നല്ല നല്ല കാര്യമാണ്.
നല്ല ചെലവുണ്ടാവും. ആഹ്.
ഉം, കുട്ടികളൊക്കെ വാങ്ങല്ലോ.
ചില ആ കുട്ടികളെ വാ പക്ഷെ അവിടെ വേസ്റ്റ് ആയിയാണ്ട് കേട് വരും വിചാരിച്ചിട്ട്.
ആ അതാണ്. നമ്മൾ അങ്ങനെ പറ്റൂല അതിന് കൊറേ ആഹ് കൊറേ നിബന്ധനകളൊക്കെ ഉണ്ട് അവിടെ.
അതിനനുസരിച്ചൊക്കെല അവിടെ വൃത്തിയാക്കികാണ്ട് വേസ്റ്റ് ടാനുള്ള സംവിധാനവും... എന്നാല് ഏത് വേസ്റ്റ്ടാന് സംവിധാനമൊക്കെ ആയ ആൾക്കാരൊക്കെ ഫുള്ള് അവിടെ ടും.
ആഹ്, അതാണ്. അതൊക്കെ യൂണിവേഴ്സിറ്റിന്റെ ആയൊണ്ട് നമുക്കൊന്നും ചെയ്യാന് പറ്റൂല. എന്തെങ്കിലും ഒന്ന് പിടിച്ചാൽ പോയി.
ആഹ്, പിന്നെ യൂണിവേഴ്സിറ്റി നഞമ്മള യൂണിവേഴ് ഇപ്പ അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇല്ലേ? അവിടെ ഇപ്പ പൈസ വേണം ഗവൺമെന്റില്? പെ അവിടെസ്റ്റിനൊക്കെപ്പൊ കുറച്ച് പൈസ
അത് നമ്മൾ റേഷൻ കാർഡ് ചെറിയ പല റേഷൻ കാർഡ് ബി പി എൽ എല്ലാത്തർക്ക് കൊടുക്കണം.
ആഹ് ആഹ് അങ്ങനെ പൈസ വേണല്ലേ
ആഹ് അങ്ങനെ വേണം അത് മരുന്നിനയാലും ആഹ് ബിപിഎൽ എല്ലാര അല്ലാത്തവർക്ക് വല്ല്യ കാർടൊക്കെ ഉണ്ടാവൂലേ
ആഹ് ഞങ്ങളത് നീലക്കാർട അങ്ങനെ ആവുമ്പോഴും പൈസ കൊടുക്കണം
നീല ഏറ്റവും വലുതല്ലേ
ആഹ് അങ്ങനെയല്ലേ വെള്ളല്ലേ ഏറ്റവും ഇത് വൽ പൈസല്ലാത്തെ
ക്കാർക്കും കൊടുക്കാ തോന്നുന്നു നമ്മളെ പിങ്കും പിന്നെ മഞ്ഞയ്ക്കും കൊടുക്കണ്ട
അതന്നെ അപ്പൊ എത്ര കൊടുക്കണം ടോക്കൺ ഒക്കെ ഇവിടെ നീല തന്നെ എത്ര ലാബിൽ ടെസ്റ്റ്ന്ന് ഒന്നും അറീല്ല്യല്ലോ
ടെസ്റ്റ്‌ ന് ഓരോ ഇതല്ലേ അതൊന്നും ഇൻക്ക് അറില്ല
ഏഹ് ഇങ്ങൾക്കപ്പൊ ഫ്രീ ആണ്
ആഹ് ഞങ്ങൾക്ക് ബീപിഎൽ കാർടാ
ആഹ് ബിപിഎല്ലാ അങ്ങനെ ആകുമ്പോ കുഴപ്പല്ല
ഉം ഓഗ അപ്പൊ പിന്നെ അങ്ങനെ പോവും ഞങ്ങൾ ഏത അവിടെ തന്നെ കാണിക്ക മക്കൾക്കൊക്കെ പനി വന്നാലൊക്ക അവിടെ കാണിക്കും പിന്നെ കൂടുതൽ കാണാണെങ്കിൽ കുട്ടിളെട ഡോക്ടറെ കാണിക്കും
ആഹ് ആഹ്
അതൊക്കെ നടക്കൊള്ളു
ഉം ഇല്ല ചോറ്ന്നാൻ അത് വന്ന്ക്കണ് ഭർത്താവ് വന്ന്ക്കണ് ഇപ്പ വന്ന് കേറി ആഹ് അപ്പൊ പിന്നെ കൊറച്കഴിഞ്ഞ് കൊടുക്കാ വിചാര്ച്ച് മിനിറ്റുടി കഴിഞ്ഞിട്ടാണ് കൊടുക്കാ വിജാര്ച്
കൊടുക്കാച്ചിട്ടാണല്ലേ ആഹ് എല്ലാരും ഒരുമിച്ചാ തിന്നാ
ഏ ആഹ് ഒരുമിച്ചാണ് മൂന്നാ നിങ്ങള്ൾ മൂന്നാർക്കച്ചക്ക് മൂന്നാർക്കൊക്കെ പോയിനിയാ
ആഹ് മൂ മൂന്നാർ പോയില്ലാ ഊട്ടി പോയി മൈസൂ
ഊട്ടിയില് ഞങ്ങള് പോ ഏഹ് ബാംഗ്ലൂർ ഊട്ടിൽ ഞങ്ങള് പോയി പ്പോ ഊട്ടിൽ വല്ല്യ ഇത് ഇല്ല്യല്ലേ ഭയങ്കര
ആഹ് അങ്ങനത്തെ തണുപ്പും കാര്യങ്ങളൊന്നു ല്ല
ഉം വല്ല്യ രസും ഇല്ല ഇന്നാൾ കൊറേ മുന്നേ പോയത് മഴ ആയത് ആയിക്കാണ്ടെയ്ൻ അപ്പൊ എന്തോമാതിരി എന്തോ ഒരു ഇത് സുഖല്ല പോയിട്ട്
ആണല്ലേ ആഹ് ഇപ്പ അയ്ന് അങ്ങനത്തെ പണ്ടത്തതൊന്നും ഇല്ലടൊ ഇപ്പോ
ആഹ് എവിടെ പോയലും വല്ല്യ ഒരു ഇത് ഇല്ലല്ലേ ആഹ് മൊബൈലിൽ ഇങ്ങനെ കാണുമ്പോ നല്ല ഐഫോൺ ഇടു ത്ത് നല്ല അടിപൊളിയായിട്ട് ഇട്ക്കും കാണുമ്പോ നമ്മൾ ഔ ന്താ പോയപ്പൊളി വക്ക ക്കിയാലൊ ഒരു തോഴതില്ല ആഹ് ആഹ്
ട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു ഇതും ഇല്ലപ്പൊ
ആഹ് പിന്നെ പോവുവാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോണം സ്വിറ്റ്സർലാൻഡ അയിലൊക്കെ നല്ല പൈസ എന്താ ഭംഗിയാ നാട് കാണാനോയ് ആഹ് ആഹ് നല്ല ഭംഗിയ നല്ല പൈസാണ് ഒരു ലക്ഷം ഉം ഒരു ലക്ഷത്തി എത്രയോ മാണം അയിൻ
ആഹ് അത് കാണുമ്പോ ഭയങ്കരത് തോന്നും
പക്ഷെ ആഹ് ആഹ് ഇങ്ങൾ ബ്ലോഗർമാരന്നെ പറഞ്ഞതാ ഭൂമിയില് ഒരു സ്വർഗ്ഗണ്ടെങ്കിൽ അത് സ്വിറ്റ്സർലാൻഡ് ആണ് ന്ന് സു സുധർലാന്റ അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് അവിടെ കാണാന് നമ്മള് നോട്ട്ബുക്കിലൊക്കെ നമ്മള് കാണുലെ ചിത്രങ്ങള് പശു പച്ച സാധന പുൽമേട് അങ്ങ് നമ്മള് നോട്ട്ബുക്കിലൊക്കെ കാണുലേടോ നമ്മള് പണ്ടത്തെ പുസ്തകത്തിലൊക്കെ അല്ല അതുപോലെണ്ട് ആ സ്ഥ സ്ഥലാണ്ന്ന് പറയാ പശ പശു ഇങ്ങനെ പച്ച കളർ ഇങ്ങനെ നല്ല മ ഇനി എല്ലാരും വൃത്തിയുള്ള സ്ഥലം എന്തോരം വൃത്തിയറിയാ
കാണാല്ലേ
ആഹ് നല്ല ഭംഗി ഇണ്ട് അവിടുത്തെ വീട് വീടികളൊക്കെ ഒരു മരം കൊണ്ടൊക്കെ ഇണ്ടാവുല്ലേ ഉയർന്നോണ്ട് ആഹ് അയിനൊക്കെ നല്ല റേ പൈസാണിവടെ
ആഹ് മ്പേ തടിയപ്പണ്ടി വരും അവിടുന്ന്
ആഹ് ഒരു ലക്ഷത്തി ഒരാക്കന്നെ ഒരു ലക്ഷത്തി
ആഹ് അയെ നല്ല വല്ലവിടെ കോഴിക്കോട് ബീച്ചിൽ പോയി കുത്തർന്ന അത്ര നല്ല
അത് തന്നെ ലോട്ടറി അടിച്ചാലായി അയിതിനൊക്കെ പോവാൻ പറ്റൊള്ളു നമ്മ ഞാൻ പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മക്ക് പറഞ്ഞു ടെ പോവാൻ പൂതിള്ള ആഗ്രഹള്ളത്തിന ആഹ് സ്വ സ്വ പ്നം കാണേന് ഇതില്ലല്ലോ പൈസ കൊടുക്കണ്ടല്ലോ
കടേലെല്ല
ആഹ് അതാണ്
ഇപ്പ അതിലൂടെ പോയ്ക്കോളും
ഉം ഉം
ആ പറയണേന് മ്മക്ക് പോണന്നൊരു കൊഴപ്പല്ല ഇപ്പ അയിന് നല്ല ട്രാഫിക്കും ഭയങ്കരക്ക ഇതല്ലേ
ആഹ് അതെന്നെ ഇപ്പതാ ചെമ്മാട് തക്ക്ണ് ഹൈലൈറ്റ് മാള് വന്ന്ക്ക്ണ
ആഹ് അത് ഞാൻ കണ്ട് ഫോണില് അങ്ങനെ വന്നത് ഇല്ലടി പോയിട്ടില്ല്യ കണ്ടു ഞാൻ അങ്ങനെ അയിനക്ക് നല്ല പൈസ ആവടോ കേറാനൊക്കേ
ഇല്ല്യ കേറാൻ പൈസ ഇല്ലടാ ഫ്രീ ആണ് ആഹ് രണ്ടാഴ്ചയായി ഹൈലൈറ്റ് മാള് കോഴിക്കോട് ഹൈലൈറ്റ് മാള് ലുലുമാൾക്കൊക്കെ പോയിട്ടില്ല്യേ ഹലോ
തീർക്കണം ഈ കുട്ടികളിലെക്കെ കേറണെങ്കില്
അത് കൊട്ക്കാം പക്ഷെ നമ്മ് കേറ്നേന് കാണനേന് എന്ത് പൈസ ആഹ് അതന്നെയാണ് റീസൺ ആഹ് മക്കളെ പോകുമ്പോ അങ്ങൻത സഖ്യ ജ് കൊടുക്കേണ്ടി വരും ആഹ് അയ അപ്പൊ അത് ഇത് ഇത് മറ്റേത് മറിച്ചേത് ഓല് ചൂണ്ടി കാണിക്കണ വാശിയായിട്ട
ഒമ്പത് ആഹ് അതാണ്
ഉം
ആഹ് നമ്മള് പൊറത്ത്ന്ന് കാണേന് നമ്മുക്ക് പൈസ കൊടുക്കണ്ട ആഹ് ഞങ്ങൾ ലുലു മാളിലൊക്കെ പോയിട്ട് ഒരു ഐസ്ക്രീമ് നൂറ്റി അമ്പപത് റുപ്യ കൊടുക്ക നമ്മള്
ലുലു മാളിലൊ നൂറ്റി എമ്പതാ
ആഹ് ഒന്നിന് അതേ പിന്നേം ഈ മക്കളേ കൊണ്ട് പോയ നമ്മള് നമ്മള കീശകാലിയ ആവണേ നമ്മള് അറിയില്ല
എല്ലാ നൂറ്റി അമ്പത് റുപ്യക്ക് എന്താ അയില് ഇണ്ടാവോ കൊറെ ഇണ്ടാവോ ആഹ് പക്ഷെ പ്രത്യേകിച്ച് ടേസ്റ്റ് എന്തെയണ്ടോ
ഇല്ല്യ അങ്ങനത്തെ ഒരി ഇതു ഉണ്ടാവൂല്ല ഓര ആഹ് എ സീന്റെ മറ്റേന്റെ പൈസ ക്കെ അമ്മളട്ത്ത്ന്ന് വാങ്ങാണ്
ആഹ് അതാണ് എന്നായിക്കോട്ട ടി ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ ആഹ്